അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും കേക് നില്ലേ കേൾക്കണില്ലേ
ഹലോ
ഹലോ കേക്കണില്ലേ
ആ ഇപ്പൊ കേട്ടു
കേൾക്കണ്ടല്ലോങ്ങോട്ട് കേൾക്കണ്ടല്ലോ
ഇപ്പളാ കേട്ടത് ഇങ്ങട്ട് ഉ ഉ എന്തൊക്കെയ വിശേഷം
ഇത് നല്ല സുഖം എത്ത അവിടത്തെ വിശേഷം എന്താ സുഖല്ലേ
സുഖണ് ഭഷണം കഴിച്ചോ
ഉം ഭക്ഷണം കഴിച്ചില്ല നെൻപ്നോറ്റ് ണ്
ആ മൂഹർത്തിന്റെ ഇത്തിലെ
പിനേ ഇങ്ങള് പറയൂനത് കൊറച്ച രം കഴിട്ട് കേക്കണന്ന് തോന്നണില്ലേ
ആ ഇവിടെ അവിടെ എന്താ റേഞ്ചിഷയണ്ടോ ഇവിടുത്തത് കൊണ്ട് എന്താ അറിയില്ല
റേഞ്ച് ന്നുല്ല ഇജ്ജ് പറഞ്ഞ ഇപ്പം കേൾക്ക്ണ്ട് പഷെ ഞാൻ പറഞ്ഞത് അങ്ങ്ട് ആക്കും പോലെ കേൾക്ക്ണൂന്ന് തോന്ന്ണ്ട്
ആണ് ഇത്തരം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾടവിടെ വെയിലൊക്കെയാണ്
ഇല്ലേ ഇന്നും അതിന് വരില്ല വിടെ സ്ഥലവിടെ സ്ഥലോടാണ് സ്ഥലം എവിടാണ്
വേറെ എന്തൊക്കെ ഭക്ഷണൊക്കെ കുട്ടിയക്ക് സ്കൂളില്ലെന്ന്
ഇല്ല അവിടെ ശരിയാ ചെയ് വാണ്
ആ ഇവി തൊട്ടിയക്കുന്നുണ്ട് ശനിയാഴ്ച സ്കൂൾ ശനിയാഴ്ചണ്ട് ആഹ് ആ ആ എന്താ ചൊമണ്ടോ
ഞാൻ കടക്കേനി ചിലക്കട ചെല ദീസം കടന്നാ വിന്നെച്ചൊമയാ
ആ ഇപ്പ എല്ലായിടത്തും ജലദോഷം റ്റും പനി ഇതൊക്കെയാണല്ലോ
ആ ആ ആ എല്ലാവർക്കും ഇടൊക്കെ പനിക്കെ എല്ലാർക്കും ഉണ്ടായിനി ക്കക്ക
ആ ഇപ്പൊ വൈറൽപ്പനീ നൊക്കെ കൂലാറിയ്ണ്ട് ഗവർമെന്റിലൊക്കെ ആ ഉം
ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പകരുന്ന പനിയാണ്ന്ന്
ആ
പേര് കഴിഞ്ഞു വേദന തുടങ്ങിയപ്പോനെ വേഗം പോയി
ആ അപ്പ ഒരാൾക്ക് ഇണ്ടായാ മതിയേ ഒരാൾക്ക് ഒളാരാ ഒരാളാണ് കൊട്ന്ന പെരാടക്കെണ്ടാവും മ്
ആഹ് അയ്ന് ഇൻക്ക് പനിച്ച്ണൊന്നുല്ല അന്ന് ഉം ദേഹം വേദന വന്നപ്പോത്തിന് വേഗം ഡോക്ടറി കാണിച്ചപ്പോത്ത് വേഗം മാറി പിന്നെ പനിച്ചീല്ല
ആ
നിങ്ങ സ്ഥലൗടേ
ഞങ്ങള്തോ ഞങ്ങളത് ഇവിടെ അടുത്തെന്നെ ഇങ്ങൾതൗടെ
അടുത്തന്നെന്നാല്
മലപ്പുറം ജില്ലീൽന്നെയാണ്
ആഹ് ഞാൻ മലപ്പുറജില്ലേല്ലെന്നെ
ഉം ഉം
പിന്നെ ഇത് പെരേല് ആരൊക്കെണ്ട്
പേരെല് ഞങ്ങളും കുട്ടികളെന്നെ കുട്ടികള് സ് കൂൾക്ക് പോയിക്ക്ണ് ഒരാള് നിക്ക് ക്യാംമ്പാണ് സ്കൂളില് ഇപ്പൊ ഗേട്സിനെക്കൊ കൂടിയ ക്യാമ്പ് ല്ലേ ഗേട്സിന്റെ ഒക്കെ ഉം രണ്ടു ദിവസം കഴിഞ്ഞി ട്ടാ വരുള്ളൂ
ഏ ഓൻ എത്രാ ക്ലാസിലാ
ഓള് പത്തിലാ
വലുതോളാ
ആഹ് വല്യത് മോളാ
ആ എത്ര കുട്ടികളാ
നല് കുട്ടികളെ മൂന്ന്
കുട്ടികൾ എത്ര എത്ര ആൾക്കാരാ ഏഹ്
നാലാള് മൂന്ന് പെണ്ണും ഒരാ ആഹ് അവിടെ ഹോട്ടൽ പണിയാ ആ ഇണ്ടേ
നിക്കും തന്നെ മൂന്നാണും ഒരു പെണ്ണും
ആഹ് ഞമ്മള് ഓപ്പോസിറ്റാല്ലേ
ഞങ്ങള് ഓപ്പോ ഓപ്പോസിറ്റാ
ഒലോക്കെ ലീവാനിന്ന്
ആർക്ക് കുട്ടികക്കോ ആഹ് ഇന്ന്‌ എല്ലാർക്കും മിശാലേ രണ്ടു കുട്ടികളെ ഇവിടെ ഉള്ളൂ.
ഏ വലിയൊള്ക് ക്ക് വലിയൊലൊക്കെ എത്ര യിലാ പഠി .
ഇന്റെ വലുത് പ്ലസ് വൺ പ്ലസ് ടു.
ആഹ്
ഇപ്പ ഈ വർഷം.
ആഹ്.
പിന്നെ രണ്ടാമത്തതും കോളേജിലാണ് വലിയതും കോളേജിലാണ് കോളേജിൽ വെച്ചാല് പുറത്ത് പോയി പഠിച്ച ര ണ്ടാളും.
ആഹ് ആഹ് ആഹ് ആഹ് ആ. ഡ്രാറാസിലു അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്. ഒരാളെ ആഫിദ് ആണ് ഒരാള് ഷേ രിയത്ത് കോളേജിലാണ്.
എവിടെ ചേർത്ത്ക്കണേ ദൂരത്ത്ക്കാ ദൂരത്താണോ?
അല്ല ഒന്ന് ഒന്നുവിടെ അടുത്താണ് കുറഞ്ഞ ദൂരോള്ളൂ ഒന്ന് ഒന്ന്‌ ഇവിടെ ആക്കോട്.
സ്വന്തം കുട്ടിയല്ലേ അത്
ഇല്ലേ ഹ് ഒന്ന് പത്താം ക്ലാസിലും ഒന്ന് എട്ടാം ക്ലസ് എത്തിട്ടുള്ളൂ സ്വന്തം പ്പോരല് ഒക്കെ ഉണ്ട് എന്നാലും ചുടുക്കാനെ. ആഹ് പോകലാണ് ചേലെന്ന് പോരും.
ചെറിയ കുട്ടിക്ക് എത്രയായിക്ക്ണ്.
ഓന് ആറുവയസായി.
കെ ജിയിലേക്കാറല്ലേ?
ഉം അന്റെ ചെറുതിനോ
എന്റെ ചെറുത് തോനായിട്ടില്ല
ഏ
ദിവസായിട്ടുള്ളൂ ഞങ്ങക്ക് ആ
ഏ പ്രസവിച്ചു കിടക്കുവാണല്ലേ
ഉം പ്രസവിച്ച് കിടക്കാ ആഹ ഒരു മാസം ആവാൻ
ഏ
നാപ്പതാവാനായി
ചെല്ലുവാ പോയോ നാട്ടി ആ പോട്ടെ നാട്ടിൽ അന്നെയാല്ലേ
ഉം
അവിടക്ക് മഴ ഇണ്ടപ്പോ
ഇല്ല ഇപ്പൊ നല്ല വെയിലാ ഇന്ന് രാവിലെ തൊട്ടേ നല്ല വെയിലാ ഇന്നലെ രാവിലെ നല്ല മഴേയേനി ഉച്ചരിഞ്ഞിട്ട് പിന്നെ അങ്ങണ്ട്
ആ
വെയിലടിച്ചു വെയിലായാലും എന്താ ചൂടല്ലേ
അങ്ങത് പാടത്തോ പറമ്പിലോ അങ്ങനത്തെ സ്ഥലത്താ വരാ
ഭയങ്കര ചൂടാ ഞങ്ങക്ക് ഈ ഒരു ഡബറൊക്കെയുള്ള സ്ഥലത്തന്നെയാണ് പക്ഷെ ചൂട് ഭയങ്കര ഉം
ഏ
ഉം
അത്ര ചൂടൊന്നും തോന്നിയില്ല മഴയിങ്ങനെ പെയ്യിണോണ്ട്
ഉം ഉം ഞാൻ പറയ മഴ പെയ്താലും ഞമ്മക്ക് ഈ സമയായിട്ട് എന്താറിയില്ല ഭയങ്കര ചൂടാണ് അറിയ്
ഏ ആ അത് ശരി ശരി പ്രസവിച്ച് കിടക്കല്ലേ എണ്ണയും മ മറ്റതും മറിച്ചൊതൊക്കെ തിന്നല്ലേ ഓപ്പ ഓപ്പറേഷൻ അല്ലല്ലോ പ്രസവല്ലേ
എല്ലാ നോർമലന്നെ
ആ അതാണ് അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചില്ല പ്രസവിച്ചാ പിന്നെ അതിനെൻ എണ്ണ മേത്ത് എണ്ണയും മേപ്പൊക്കെ തേ മേത്തക്കും തട്ടുവാണ് പിന്നെ നമ്മള് ഭക്ഷണമായിട്ട് കഴിക്കുവാണ്
ഉം അതുകൊണ്ടേ കാര ചൂടുപൊക കൂടുതലാ
ഹാ അതൊണ്ടെന്നെയാണ് ഞാനും വിചാരിച്ച് ഇപ്പം ഈ മഴയൊക്കെ എന്തൊരു ചൂടാണ് ഉം
ഉം
ഞങ്ങള് പ്രസവിച്ച് കെടക്കുമ്പോ സാധാ തിന്നല് ഒന്നും അല്ലല്ലോ കുറച്ച് ഏതെ തിന്നുമല്ലോ പല സാധനങ്ങളും ആയിട്ട് ങ്ങളെ സ്വന്തം പെരെ അതോ ഇമ്മാനോട് ഇമ അവനോന്റെ പെരെ
അല്ലെ സ്വന്തവീട്ടിൽ തന്നെ കല്യാണം കഴിച്ച് കൊടുത്തന്നെ ന്റെ വീട്ടില് അല്ല ഈ മക്കളെ സ്കൂളൂ ഇത
ആഹ് ഇനി പോവുണ്ടോ നാപ്പത് വിളിച്ചിട്ട് പോവുണ്ടോ?
മോള് പത്താം ക്ലാസ്സല്ലേ? പോവല് ഒന്നുണ്ടാവിലാ തൊണ്ണൂറൊക്കെ കയിഞ്ഞിട്ട് വാണെങ്കി ഒന്ന് പോയി പോരൊക്കെ ചെയ്യാലേ
ആരെണ്ടോ നോക്കാനാരെണ്ടോ?
നോക്കാൻ ഒരു പെണ്ണിണ്ട്
ആഹ്
ഒരു താത്ത ഇണ്ട്
ഉം ഇത്ര മതിയോ എത്ര വേണം അഞ്ഞൂറോ എഴുന്നൂറോ?
പ്പം നല്ല പൈസല്ലേ ഏഹ് നാപ്പിസത്തിന് ഏഹ് പറഞ്ഞിക്ക്ണ് പൈസേ
ആ ഉം ഉം എന്തിരാ നാല്പയിനായിരോ?
മുപ്പത്തഞ്ചാ പറഞ്ഞേക്ക്‌ണ് വന്ന് പോവാണേ ആണെങ്ങെ അയിലേറെ വേണം
ആഹ്
ഉം എല്ലാ പണി എടുത്തുവെച്ചു ചോറുകൂട്ടാനൊക്കെ ഇണ്ടാക്കി
ഉം രാവിലെ എപ്പളാ വരാ
രാവിലൊര് ഏഴെകാല് ഒക്കെ ആവുമ്പോത്ത് വരും ഏഴുമണി ഏഴേകാല്
ആഹ്
വരും
സ്കൂൾ ത്തേക്കും ചായയും കടിയും ആക്കോ
ഉം കുട്ടിയാക്ക് സ്കൂൾപ്പ്‌ മദ്രസക്ക്‌ പോവും ന്റെ മകള് രാവിലെ വല്ല്യോള് ആവുമ്പോത്തേനും യൊന്ന് ഇതാവു ഒന്നുല്ല്യ വല്യോള് അഞ്ചുമണി അഞ്ചരആവുമ്പോത്തിന് എണീക്കും പിന്നെ ആ ആറേ അഞ്ചേ മു ക്കാല ആകുമ്പോത്തിന് പോണം മദ്രസ് പോണം
ഉം
മദ്രസ് ക്ക് പോകുമ്പോ തന്നെ ചോറ്ണ്ടോണം
പോരാ
അവിട്ന്നാണ് പോവല ട്യൂഷന് ആയതോണ്ട്
ആ അപ്പൊ ചോറ് ഓള്ണ്ടാക്കലാ ചോറ്
ല്ല ഇന്റെ അനിയ ത്തിണ്ട് വിടെ അപ്പൊ ഓള് ഓക്കള്ളചോറ് ഇതും രാവിലെ ഒളാണ്ട്ക്കും
ആ അഞ്ചത്തി ഇങ്ങത്തക്കര
ഓള് പ്പോ പ്രസവിച്ച് കടക്കായതോണ്ട് കൊറച്ചീസേ നാ പ്പയോള് നിക്ക് നിന്നരാ അങ്ങനെ വന്ന
ഏ ഓള കല്യാണം കഴിഞ്ഞാണോ
ഇപള ഭയങ്കരതാണ് മദ്രസ് പോകുമ്പോത്തിനൊക്കെ
അല്ല അഞ്ചത്തിന്റെ കല്യാണം കയിഞ്ഞാണോ അഞ്ചത്തിന്റെ കല്യാണം കഴിഞ്ഞണോ
ആ കല്യാണ കല്യാണം കയിഞ്ഞ്ണ് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് ആ ണ്ട് ഒരു കുട്ടിണ്ട്
സ്കൂള്‌ പോകല് തൊടങ്ങിണ്ടാവൂലലേ
ഉം ഇല്ലേ അവിടെ